ഒ.
എടാ.
ഞാൻ വിചാരിച്ചു ഇനി കിട്ടത്തില്ലായിരിക്കുവന്ന്.
അഹ വിളിച്ച കിട്ടുന്നു.
ഇപ്പൊ ശരിയായെന്ന് തോന്നുന്നു.
ആഹ് മഴയുണ്ടോ?
മഴ മഴയുടെ ആഹ് ഒരു മന്താരം ഇങ്ങനെ വന്ന് കെടക്കുന്നു.
ആഹ് ഇവിടെ ചെറിയ ചാറ്റൽ മഴ തുടങ്ങി നല്ല. നന്നായി കാറ്റ് വീശിയിട്ടുള്ള ചാറ്റൽ മഴ തുടങ്ങി.
ആഹ് ആഹ് ആഹ് ആഹ് ഞാനേ ഇവിടെ പെറ് തോട്ട്ക്ക നോക്കിയതായിരുന്നു മഴയുണ്ടോന്ന് താ പറഞ്ഞപ്പഴേ.
ആഹ്.
സൗണ്ട്. മഴയുടെ ഒരു കോളുണ്ട് സത്യം പറ്ഞ്ഞാല്.
ആഹ് അപ്പൊ ഞാനിന്ത് ഇപ്പ നല്ല മഴ വരാൻ പോവാണ്.
ആ ആ പക്ഷെ ഇന്നലെയും കൂടെ അതിന്റെയും കൂടെ ഇതില് നല്ല വെയിലായിരുന്നു
ആ ഇവിടെ കുറെ നേരൊക്ക ആയിട്ട് വെയിലുണ്ടായിരുന്നു കുറെ ഒക്ക തുണികളൊക്കെ ഞൻ പുറത്തിട്ട് കുറച്ചക്കെ ഉണക്കിടുത്തു പിടിച്ച് പക്ഷെ അപ്പൊ നല്ല മഴ പെയ്ത് തുടങ്ങി അപ്പൊ പാടത്തിന്റെ അടുത്താണ് വീടെ അപ്പോ പാടങ്ങളൊക്കെ കാണാം നല്ല തെളിഞ്ഞു കാണാം എല്ലാം വെള്ളം തെട്ടുമ്പോ അതിനൊരു പ്ര പ്രത്യേക ഭംഗില്ലേ അത് കാണുമ്പോ ഫുള്ള് പാടങ്ങളൊക്കെ വെള്ള ല്ലാ ആ ആ പച്ചപ്പ് അങ്ങടെ അറിയണില്ല വെള്ളം നിന്നിട്ട് അവര് പ്രത്യേക ഭംഗി കാണാന് തുടക്ക പുതിയ വല്ല ഇപ്പൊ കിടർത്ത് വന്നതായിട്ടല്ലേ ഉള്ളൂ
ആ ആ ആ ആ ആ അവിടെ ഫുള്ള് നെൽകൃഷിയാണോ
ആഹ് വീട്ടിന്റെ ബാക്ക് ഇവിടെ അത്യാവശ്യം ഏരിയയിലൊക്കെ നെൽകൃഷി നെൽപ്പാടങ്ങള ഉള്ള ഏരിയാണ് എല്ലാവിടെയും
അല്ലാത്ത കൃഷിയുണ്ടോ അല്ലാെ
അല്ലാതെ നമ്മള് വെജിറ്റബിൾസ്ന്ന് പറഞ്ഞാ ഇപ്പോ ഉണ്ടാക്കിട്ടില്ല സീസണായി നമ്മൾ ഇപ്രാവശ്യംന്നും ചെയ്തിട്ടില്ല പച്ചമുളക് വഴുതനങ്ങ തക്കാള കുമ്പളങ്ങ മ തങ്ങ അങ്ങനത്തൊക്കെ ണ്ടാക്കാറണ്ട് ഇപ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയില നമുക്ക് വീട്ടില് ബാത്റൂമിന്റെ പണി നടക്കായിരുന്നേ പുതിയ ബാത്റൂം കേട്ട അപ്പം മൊത്തം മണ്ണൊക്കെ നമ്മള് ബാത്റൂമിന് കുഴിയടുക്കാൻ വേണ്ടിട്ട് മണ്ണൊക്കെ വലിച്ചിട്ട കൊണ്ടേ സ്ഥല ഇല്ല എല്ലാം പൊളിച്ചിട്ട കൊണ്ട് ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല പ്പോ ബാത്റൂമിന്റെ പണി കഴിഞ്ഞ് ഏകദേശം ആയി അപ്പൊ ഇനി വേണം തുടങ്ങാന്
ആഹ് ആഹ് ആഹ്
വിത്ത് പാകി മുളപ്പിക്കണം അല്ലെങ്കി വാങ്ങിട്ട് കൊണ്ടുവരണം
അ അ അ അ അ ഇവിടെ അങ്ങനല്ല വീട്ടില് ഹസ്ബന്റിന്റെ വീട്ടിലുണ്ട്
ഔ ആവശ്യങ്ങൾക്കൊക്കെ ഇണ്ടാക്കോ അതോ കടയി കൊടുക്കാനുണ്ടാവോ
ഇല്ല ഇല്ല ഇല്ല വീട്ടിന്റെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രം നമ്മക്കടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം
ഔ ശരി ശരി
അങ്ങന അല്ലാതെ അങ്ങ് ഇതാക്കത്തില്ല കാരണം ചലത് പിടിക്കും ചലത് പിടിക്കത്തില്ല അങ്ങനോരു ആഹ് അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് പറ്റത്തില്ല
ആഹ് നല്ല മണ്ണ എങ്ങനെ നല്ല മണ്ണാണോ
നല്ല മണ്ണാണെന്ന് ഓയിച്ചാ
ചലവടൊക്കെ ഇവിടെയൊക്കന്ന് പറഞ്ഞ പുളിമണ്ണ് ഏരിയാണ് അപ്പൊ ചെള്ളക്കെ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കറുത്ത മണ്ണില് നന്നായി ഉണ്ടാവും നമ്മളുടെ ഒരു ഭാഗം ഫുൾ കറുത്ത മണ്ണുകളാണ് പക്ഷെ മണ്ണ് ഒരു ഭാഗം ഒക്കെ ഫുള് പുളിമണ്ണാണ് ബാക്ക് വശങ്ങളൊന്നും ക്ക് ഇണ്ടാക്കാൻ പറ്റില്ല വീട്ടിന്റെ ബാക്കില് അടയൊക്കെ പുളിമണ്ണാ പക്ഷെ ഫ്രണ്ട് ഭാഗത്തേക്ക് നല്ല കറുത്ത മണ്ണുകള അപ്പൊ എന്തുണ്ടാക്കിയാലും ണ്ടാവും വെറുതെ ഒന്ന് പൂച്ച പൂച്ചെടികളാണെങ്കിൽ പോലും വെറുതെ ഇട്ടാലും തനിയെ മുളച്ചു വന്നോളും
അത് ശെരി ആഹ് ഇവിടെ ഇവിടെ അങ്ങനെ അത് ശരി ആഹ് ആഹ് ഇവിടെ ഏകദേശം അങ്ങന മണ്ണിന്റെ കാര്യംന്ന് എനിക്ക് നല്ലതുപോലെ അറിയ ത്തില്ല പക്ഷെ കർ കറുത്ത രീതിൽ അങ്ങന കടക്കുന്ന കാണാം
ആഹ് ചുവന്നമണ്ണുണ്ട് കറുത്ത മണ്ണുണ്ട് പുളിമണ്ണുണ്ട് അങ്ങനെ ഒരുപാട് ആഹ് ഉണ്ടാവും ഇവിടെ കറുത്ത മണ്ണ അത് നന്നായിട്ട്ണ്ടാവും
ഈ മഴ സമയത്ത് ചായ വൈകുന്നേരങ്ങളിൽ കുടിക്കാറില്ല ആഹ് രാവിലെ ചായ കുടിക്കും. വൈകുന്നേരങ്ങളില് പൊതുവേ കൊറവാ ചായ കുടിക്കുന്നത്
ആഹ്
അങ്ങന അവിടെങ്ങന
ഇവിടെയും ചായ കുടി, ഞാൻ ചായേ കുടിക്കാറില്ല. രാവിലെല്ല എപ്പൊഴും കുടിക്കാറില്ല അതൊന്നും ഇതുവരെ ശീലിച്ചിട്ടില്യ. ആഹ് അപ്പൊ അങ്ങനെ കുടിക്കില്യ.
ഇവിടെ എനിക്ക് രാവിലെ എഴുന്നേറ്റേക്ക് വരുമ്പഴേ എനിക്ക് ചായ വേണം. അല്ലെങ്കിൽ ഒരു തലവേദന പോലെ തോന്നും. ഒരു മന്ദത പോലെ തോന്നും ആഹ്
എണിച്ചതും ചായാന്ന് പറഞ്നെല വിളിക്കും. അപ്പോ നമ്മൾ എണീറ്റതും ചായ റെഡിയാക്കിഅവ്ടെ കൊണ്ട് കൊടുക്കണം. ന്നാലെ എണീ റ്റ് വരുള്ളു ബെഡ്‌ന്ന് ച്ചായ പ്പ ഞമ്മള് നേരം വൈകി എണീ ച്ചാലും ആളാണ് എണീറ്റാലും ചായേം കൊണ്ട് ന്നെ വന്ന് വിളിച്ചാ മതിന്ന് പറയും. നമ്മളെ വിളിച്ചു വിടും അന്നിട്ട് ചായ ഉണ്ടച്ച് കൊണ്ടന്ന് കൊടുത്താ ചായ കുടിച്ചിട്ടെണീക്കുള്ളൂ. അങ്ങൻത്തെരു ശീലണ്ട് നിർബന്ധ ചായ
ചിലർക്ക് അങ്ങന. ചെലര് ചായ കുടിക്കാതെ, സത്യം പറഞ്ഞാ ആ ചായ കുടിക്കാതിരിക്കുന്നയാ നല്ലത് അല്ലങ്കി നമ്മക്ക് മ നമ്മടെ ചെലപ്പം മറ്റിട എവിടെങ്കിലൊക്കെ പോകുമ്പം ഈ ഒരു രാവിലെയുള്ള ചായ കുടി ചെൽപ്പം നമുക്ക് നടക്
കറക്ട്ടാവില്യ ആഹ് അതാണ് ചെൽപ്പോ കിട്ടാണെങ്കിലും ഇത്തിരി വൈകീട്ടേ കിട്ടുള്ളൂ. അപ്പ നമ്മുടെ കാര്യങ്ങളൊന്നും കറക്റ്റായി വരില്യ
വരത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര മന്തതയാ രാവിൽത്തെ ചായ കിട്ടിയില്ലെങ്കി
ആഹ് എനിക്കങ്ങനെ ശീലല്ല, ചായയും കാപ്പിയൊന്നും കുടിച്ച് ശീലല്ല. കുഞ്ഞു നാള് തൊട്ടിട്ടേ അമ് മ്മ അങ്ങനെ തന്നിട്ടില്ല
അതുകൊണ്ട് പിന്നെ കൊഴപ്പവില്ല
പ്പുല്ല. ഞാൻ എപ്പഴും പാൽചായയാണ് കുടി
അല്ല ഇപ്പൊ ഡോക്ടർമാരായാലും അങ്ങനാ പറയുന്നെ. കട്ടൻ കട്ടനാണെങ്കിൽ പോലും കൊടുക്കരുതെന്നാ പറയുന്നെ
ആഹ് കുട്ടികൾക്കാണെങ്കിലും കൊടുക്കരുതെന്നാണ് പറയ്ണത്
വടെ മൂത്താക്ക് അങ്ങനെ ഒരു ശിലം ഞാൻ വളർത്തിയെട് ത്തിട്ടില്ല. പക്ഷെ എളയാക്ക് ഉണ്ട് ചായകുടിക്കും ഉം
ആഹ് കൊറച്ചൂസം കൊടുക്കാണ്ട് നോക്യോക്ക്. നിർബന്ധാണോ വേണന്ന് പറഞ്ഞ് വാശി പിടിക്യോ
ഇല്ല നമ്മള് കുടിക്കുമ്പ എന്തായാലും നമ്മളടുത്ത് വരും
ആഹ് അങ്ങനെയാണെ കൊടുക്കണ്ട. ഇല്ലെങ്കി പാല് കൊടുത്ത് നോക്ക് പാലൊക്കെ പ്രോട്ടീനല്ലേ പശും പാല് കിട്ടോ അടുത്ത്
ആഹ് പശും വാ വാങ്ങാറ്ണ്ട്
ആഹ് അപ്പം അത് കൊടുക്കു. അവർക്ക് പാലായിട്ട് കൊടുക്കു. അല്ലാണ്ട് ചായപ്പൊടി ഇട്ടിട്ട് കൊടുക്കണ്ട മധുരം കൊറച്ചിട്ട് പാൽചായായിട്ട്
ഇവിടെ ച അങ്ങനെ ചായ ഇടുന്നത് കൊറവാ. കട്ടനില്ലേ കട്ടനാ ഏറ്റവും കൂടുതൽ ഇടുന്നത്
അതെയോ. അല്ല ഇവർക്ക് വേണ്ടീട്ടേ പാല് പഞ്ചസാര ഇട്ടിട്ട് കൊടുക്ക്. അപ്പൊ കൊറച്ച്താവട്ടെ. ഈ ബൂസ്റ്റ്‌ ഹോർളിസൊന്നും കൊടുക്കണ്ട, ഞാൻ അതൊക്കെ ആദ്യം പ്രിഫറെയ്യായിരുന്നു. പക്ഷെ ഇപ്പളാണ് അറിഞ്ഞത് ഈ ഈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ബൂസ്റ്റ് കോംപ്ലാൻ ഹോർളിക്സ് അങ്ങൻത്തെ സാധനങ്ങളൊക്കെ അതെക്കെ കുട്ടിയള് വൽ വൽതാകുമ്പം അവർക്ക് ഷുഗർ ഡയബറ്റിക് വരാനുള്ള ചാൻസ് അധികുള്ള സാധനങ്ങളാണത്രേ അത് അപ്പം നമുക്ക് അത് അറിയാത്തോണ്ടാണ് നമ്മള് മറ്റുള്ളവരെ ഞാനും കുഞ്ഞിലേ തൊട്ട്ട്ട് ബൂസ്റ്റ് കുടിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കിപ്പളും ബൂസ്റ്റ് ഇഷ്ടാണ്. ഇപ്പഴും അ ഞാൻ കഴിക്കും. പക്ഷെ അതിന്റെ ഞാനിപ്പഴാണ് അതിന്റെ ന്യൂസുകളും അയിനെ കുറിച്ചിട്ടുള്ള റഫറൽ കേട്ടപ്പം ഇപ്പഴാണ് മനസ്സിലായത്. അത് നമുക്ക് കൊറച്ച് കഴി അതായത് ഒരു മുപ് പ്പത് നാല്പ്പത് വയസ്സാകുമ്പതേന് ഡയബറ്റിസ് സ്റ്റാർട്ടെയ്യാനുള്ള സിൻഡ്രം അയില് ത് ഇണ്ട്ന്ന് അപ്പൊ നമ്മള് വെറുതെ വാങ്ങിച്ച് കൊടുത്ത് കുട്ടികളെ ഇപ്പതന്നെ ഡയബറ്റിക് പേഷ്യൻ്റ് ആവണ്ട നമ്മള അച്ഛനമ്മന്റെ കാലത് ത്തില് ഒര് അറുപത് വയസ്സ് എഴുപത് വയസ്സിലൊക്കെയാണ് ഷുഗർ വന്
വരാനുള്ള ചാൻസ് ഇണ്ട് ആ സാധനങ്ങൾ കഴികുബോ ന്നാ പറയുന്നത് വെറുതേ വളരാനുള്ളതും ബുദ്ധി വികസി സിപിക്കാനുള്ളതും മിണ്ട്ന്നുള്ള പേര് പരസ്യം മാത്രേള്ളൂ അയില് അങ്ങനത്തെ ഒന്നും ഇല്ല യാതൊരുവിധ ഏ ബെനിഫിറ്റുകളും ഇല്ല സാധനത്തില്
ആന്ന് അതൊണ്ട് ഇപ്പം പിന്നെ മറ്റേലെ ഹെൽത്ത് മിക്സ് പോലത്തുള്ള സാനങ്ങൾ ഇപ്പം ഇറക്കുന്നത്
ആഹ് അപ്പം അതിനെ കാട്ടിം നല്ലത് നോർമൽ പശുവും പാൽ നന്നായി തിളപ്പിച്ചിട്ട് ലൈറ്റ് ആയിട്ട് അതായത് മധുരം വേണെന്നില്ല പക്ഷെ അവർക്ക് അങ്ങനത്തെ രുചി പിടിക്കില്ലല്ലോ അപ്പൊ ഒരു നുള്ള് പഞ്ചസാര ഇട്ടിട്ട് പഞ്ചസാരെം നല്ലയൊന്നുല്ല പക്ഷെ ഒരു നുള്ള് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ കൊടുക്ക ചായയേക്കാട്ടിലും എത്രയോ ബെറ്ററാണ് പാല് കുടിക്കുന്നെ ദിവസം ഒരോ ഗ്ലാസ് പാല് കുടിച്ച എത്രയൊ പ്രോട്ടീനാണ് ശരീരത്ത് കേറുന്നത് അപ്പൊ അങ്ങനൊക്കെ കൊടുത്തോ ഞാൻ ബാക്ക് പെയിന്റെ ട്രീമെന്റ്ടുക്കുന്ന ആളാ അപ്പൊ ഇന്നോട് എപ്പയും ഡോക് ആഹ് എന്താന്നറിയില്ല നല്ല ബാക്ക് പെയിൻ ആണ് എപ്പഴും ഇണ്ടാവും നമ്മള് എന്ത് ടെസ്റ്റ് ചെയ്താലും ഒന്നിലും ഒരു കൊറ കുഴപ്പൂല്ലാന്നാണ് പറയ്ണത് പക്ഷെ എപ്പോഴും ബാക്ക് പെയിനാണ് അപ്പോ ഡോക്ടർ പറയന്നതും പാല് നന്നായി കുടിക്ക കുടിക്ക്ന്നാണ് ഇപ്പം ഇവിടെ പശു ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പാല് എനിക്ക് വേണ്ടാന്ന് പറയും ഇപ്പൊ പശു വിറ്റ് റ്റപ്പോ എനിക്കിപ്പോ ദിവസവും പാല് വേണെന്നാണ് പരാതി അപ്പൊ ഭർത്താവും ചീത്ത പറയണ അതാണ് പശു ലിറ്റർ കണക്കിന് പാല് ഇവിടുന്ന് കൊടുത്തപ്പോ പാല് വേണ്ട അപ്പൊ പൈസ കൊടുത്ത് മേടിക്കണംന്നാണ്
പശു ഉണ്ടായിരുന്നോ
ഇല്ല അപ്പൊ ഒഴിവാക്കി ഇപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസിലാക്കുന്നത് അപ്പ ഇപ്പ എപ്പോ ഡോക്ടറെ കാണിക്കൻ പോയാലും പാല് കൂടി കുറവാണ് പാല് നന്നായി കുടിക്കൂ മൊ ട്ടയും പാലും നന്നായി കഴിക്കൂ പ്രൊ കുട്ടിയ മറ്റേ വെള്ളയില്ലേ മുട്ടയുടെ വെള്ള അതൊക്കെ അതൊക്കെ കഴിക്കുന്നാണ് പറയ്ണത്
പശു വളർത്തല് ഉണ്ടായിരുന്നോ
ആ ഇവിടെണ്ടായിരുന്നു അമ്മക്ക് വ വെയ്യാണ്ടായിന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോ അങ്ങനെ അതുകൊണ്ട് വിറ്റതാ അമ്മയാണ് നോക്ക മാടെ അപ്പോ അമ്മക്ക് പെട്ടെന്ന് വയ്യാണ്ട് അമ്മ കെടപ്പ പ്പിലായി അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വേറെ ആർക്കും അച്ഛന്ന് കുറച്ച് പ്രായമായി പിന്നെ തടിയൊക്കെ വെച്ചു അപ്പോ ആൾ കൊറ്റയ്ക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല പിന്നെ ഭർത്താവ്ന്ന് പറഞ്ഞാ അവര് ജോലി ജോലിക്ക് പോന്നവരല്ലേ അവര് രാവിലെ ഇന്ന് നമ്മളെ പശു മാടും നോക്കിട്ടിരിക്കാൻ പറ്റുന്ന കാര്യല്ലല്ലോ വീട്ടിലെ വരുമാനം മാർഗം കണ്ടെത്തുന്ന അപ്പൊ അതുകൊണ്ട് ആള് വേണ്ട പറഞ്ഞട്ട് വിറ്റു രണ്ട് മൂന്നാലെണ്ണം ഇണ്ടായിരുന്നതാണ് പോത്ത് ഒക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഓരോന്നോരോന്ന് ഒഴിവാക്കി ഇങ്ങനെ ഒഴിവാക്കി പിന്നെ അമ്മയ്ക്ക് നോക്കാൻ വേണ്ടി മാത്രം ഒരെണ്ണം വെച്ചതാണ് അപ്പൊ അമ്മ ഇങ്ങനെ ആയത് സാഹചര്യം വന്നപ്പോ അതിനേം കൊടുത്തുന്ന് മാത്രം
ആ ശരിയാ ആളില്ലെങ്കിൽ
ആ മേനക്കേടാ ഇതിനെ എടക്ക്‌ വിട്ട് മേയ്ക്കുവൊക്കെ വേണല്ലോ പുല്ലൊന്നും ഇല്ല അപ്പൊ എല്ലാവവിടെയും പാടങ്ങള് ആയതുകൊണ്ട് നമ്മള് നല്ല പുല്ല്ല്ലേ ഉണ്ടാവുള്ളൂ ഇതിൾക്ക് തിന്നാനുള്ള പുല്ല് ഇണ്ടാവില്ല അപ്പൊഏതങ്കിലും വരമ്പുകളിൽ കൂടെക്ക പോയിട്ട് നിന്ന് തപ്പി പ്പിടിച്ച് അരിഞ്ഞു കൊണ്ടുവരണം അത് ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി
ഉം ഉം ഉം നമ്മുടെ ഇവിടെങ്ങും അങ്ങനുള്ള
ഇല്ല ലെ
പശുവിനെ വളർത്തലുണ്ട് എന്നാലും പുല്ലിനൊന്നും ക്ഷാമം ഇല്ല
ആ ഇവിടെ പുല്ലിന് ക്ഷാമഇല്ലന്ന് പറഞ്ഞാ ഉണ്ട് പക്ഷെ മറ്റേ ആ കൂടുതലും നമ്മുടെ കൃഷിയാണല്ലൊ നെൽകൃഷിയാണല്ല അപ്പോ അതിന്റെ വരമ്പുകളിൽ മാത്രമേ ഉണ്ടാവയുള്ളൂ അപ്പൊ നെൽപ്പാടങ്ങൾക്ക് തകരാറ് വരാ വരാത്തരീതിയിൽ പോയി സൈഡിൽ കൂടെ പോയി വരമ്പിലുള്ള പുല്ല് അരിഞ്ഞ് കൊണ്ടുവരണം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത്രേ ഉള്ളു പിന്നെ നമ്മടെ ഈ വീടുകളുടെ റോഡ് സൈഡിലും ഫ്രണ്ട് കൂടെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവുല്ലോ അങ്ങനെയൊക്കെ നിറയേ പുല്ലുകൾണ്ടാവും അതൊക്കെ അരിഞ്ഞ് കൊണ്ടുവരാം
ഒരു മെനക്കെട്ട പണി തന്നാ
ആ ഹ അതാണ് പ്പൊ നമ്മളത് ഒഴിവാക്കി അപ്പൊ കുട്ടികൾക്ക് നല്ല പ്രോട്ടീനാ യിട്ടുള്ള ഭക്ഷണം കൊടുക്ക. ചായ കൊടുത്ത് പഠിപ്പിക്കേണ്ട. കുഞ്ഞു കുട്ടിയല്ലേ അവൾക്ക് അറിയിണി ല്ലേ ഉള്ളൂ. അറിയാം ചായ കപ്പി നമ്മള് കുടിക്ക്മ്പഴല്ലെ അത് വന്ന് പറയുന്നത് അപ്പൊ കുടിക്കുമ്പോ ആള് വരുമ്പോ അവർക്കത് ഓൾറ ഡി റെഡിയാക്കി വെച്ചാ ആ പാലെടുത്ത് ചൂടാറിയിട്ട് ഒരു ഇളം ചൂടില് കൊടുത്താ മതി അപ്പൊ കുടിക്കാൻ കുറച്ച് കൂടി ടേസ്റ്റ് ഉണ്ടാവും ഒരു ലൈറ്റ് ചൂടില് ആം. ചെറിയ മധുരത്തിത്തില് പാൽചായ കൊടുത്ത് അങ്ങനെ ശീലിപ്പിക്കവരെ
ഞാനിവിടെ ചായ നമ്മുടെ തേയില
സും ബൂസ്റ്റും നിർബന്ധാ ക്കിയില്ലെങ്കില് എപ്പഴേങ്കിലൊക്കെ വേണം ഈ അഞ്ച് രൂപയുടെ സാഷ പാക്കറ്റുകളുണ്ടാവല്ലോ അത് ഇത്തരിഷേ കുട്ടീട്ട് കൊടുത്തിട്ട് എപ്പഴും പാല് ചെലപ്പോ പറ്റീന്ന് വരില്ല്യ അവർക്ക് അപ്പൊ അങ്ങനെക്കെ കൊടുത്തു നോക്ക് പിന്നെ രാവിലെ പാലിന്റപ്പം മുട്ട് ട്ട പുഴുങ്ങിയത് അല്ലെങ്കി പഴം പുഴുങ്ങിയത് പഴം വേവിച്ചത് അങ്ങനെയൊക്കെ കൊടുത്തു നോക്കുക പ്പൊ അവർക്ക് കുറച്ചുടെ കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാാവും നല്ല ഭക്ഷണാ ണട്ടൊ അത് പ്രോട്ടീനാണ്
ഞാൻ ഏത്തക്കയക്കകത്തു തേപോലെ പാലൊഴിച്ച് അത് അടിച്ചു കൊടുക്കു, ഈ പഴം പുഴുങ്ങിയതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാ.
ആആഹ്...
അന്നേരം ഇതെപോലെ ഇങ്ങനെ പാലൊഴിച്ച് ഏത്തൊക്കെയായിട്ട് അടിച്ചു കൊടുക്കും അന്നേരം പിന്നെ. അത് കുടിക്കും. ആഹ്.
നേക്കിയോക്ക് ഇഞ്ഇത് ഇങ്ങനെ എടക്കെടക്ക് ട്രൈ ചെയ്യഒന്ന് മാത്രം ശീൽപ്പിക്കേണ്ട. ചെലപ്പോ അത് മാത്രം ചെൽപ്പോ ഇഷ്ടപ്പെടും. അപ്പൊ എടക്കൊക്കെങ്ങനെ ഇ ഈ ബൂസ്റ്റിലെക്കെ ചെറിയ ചെറിയ പേ ക്കറ്റില് ഇത്തിരി എപ്പഴേങ്കിലും. ടേസ്റ്റില് ഒരു വ്യത്യാസം വെരാം പിന്നെ ഈ പഴം, പൊട്ട, അനെ ആവീല് വേവ് ച്ച ഭക്ഷണങ്ങളൊക്കെ കൊടുത്തോക്കുക അപ്പൊ കുറച്ചൂടെ നല്ലതായിരിക്കും.
അതെ അതെ.
അമ്.
പം പിന്നെ ഹാഹ്
പിന്നെന്താ, ശരിയെടാ ന്നാ ഒരു കോള് വര്ണ്ടേ.
അ ആ ശെരി, ശെരി, ശെരി.